ഹലോ ആ ആ കേക്കുന്നുണ്ട്
ആഹാ ഏറെ ഇപ്പൊ മഴയൊക്കെ ഇങ്ങട്ട ആകുമ്പോഴേ റേഞ്ചിന്റെ പ്രശ്ണാ തോന്നുണു.
ഇന്നലെ ഇട്ട് എല്ലാരും ഇട്ട് രാത്രി ഇങ്ങനെ വിളിച്ച് വിളിച്ച് അം തോ ഇന്നാലെ ഇതേ നമുക്കോരു പ്രശ്നം ഉണ്ടായിരുന്നു
ആ റേയ്ഞ്ചിന്റെ പ്രശ്നങ്ങങ്ങള് ചിലപ്പോ എന്റെ അമ്മയൊക്കെ വിളിക്ക വിളിക്കുമ്പോ പറയണേ കേക്കാൻ ഭയങ്കര ഒന്നും കേക്കാനില്ല കേക്കാനില്ല പറി..
ആം.. ഇതിത്തെ സർവറിന്റെ ആയിരിക്കുംന്ന് കരുതി
ആ എന്താന്നറിയില്ല ഇവെണ്ട് ക്ഷെ ഇവിടെ അമ്മയൊക്കെ വിളിക്കുമ്പൊ എപ്പഴും ഇങ്ങനെ പറയും
ഉം ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞി കാപ്പി കുടി കഴിഞ്ഞു
ആ എന്തായിരുന്നുന്നാ
ഇന്ന് പാസ്ത
പാസ്തയോ ആ വെറൈറ്റിയാണല്ലോ മക്കള് ആരൊക്കെണ്ട് വീട്ടില്
ആഹ് എനിക്കൊരു മോനാ എനിക്കൊരു മോളൊണ്ട് പിന്നെ ഇത്ത ഒണ്ട് ഇത്താക്ക് രണ്ട് പിള്ളാരുണ്ട് പിന്നെ ഉമ്മ ച്ചിണ്ട്
അയ് ശരി ആഹ് പാസ്താന്ന് പറയ്ണത് നമ്മളെ വേവിച്ചിട്ടൊക്കെ ചെയ്ണതല്ലേ
ഉം
നമ്മള് വേവിച്ചിട്ട് ചൂടെള്ളത്തിലിട്ട് വേ വേവി ച്ച് പിന്നെ അതില് ഇതൊക്കെ ഇടണതല്ലേ ക്യാപ്‌സി
ഇടുന്നു
ആ ആഹ് അതാണ് ആഹ് അയ് ശ രാവിലെ അത് കഴിക്കൂല്ലേ
ഉം
ആഹ്
കഴിക്കാറൊന്നും ഇല്ലായിരുന്നു ഇന്നാണെങ്കി വേറൊന്നും കാപ്പിക്കാക്കില്ലായിരുന്നു അരിയൊന്നാട്ടി വെച്ചി ട്ടില്ലാരുന്നു ഒരു മരിപ്പു കൂടായിപ്പോയി
ആ അത് ശരി ആഹ് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ ചേട്ടനില്ലെങ്കില് ഞാന് മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടാ അപ്പൊ ഞാൻ രാവിലെ ആക്കി കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മള് ദോശയോ, പുട്ടോ നൂൽപുട്ട് അങ്ങനെയുള്ളത് ഇണ്ടാ ക്കും പിന്നെ വൈകീട്ട് ആണ് പിന്നേം ഇത് ഞാൻ ഇണ്ടാക്കി കൊടുക്ക അതാ ഞാൻ ചോയ്ച്ചത്
ഇല്ല ഇന്ന് ഗോതമ്പിന്റ എന്തേലും ആക്കാന്ന് വിചാരിച്ച് അരിമാവൊന്നും ആട്ടിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പ ഇന്നുണ്ടെങ്കി രാവിലെ ഒര് മരിപ്പും കൂടായിപ്പോയി പുള്ളേര് കുഞ്ഞല്ലേ അപ്പൊ അവർക്കൊക്കെ വെശക്കത്തില്ലേ
ആ അതെ അതെ ആഹ് മക്കളൊക്കെ എന്താ ഏ എത്ര പഠിക്കുന്നുണ്ടോ
ഇല്ല ഒരാള് മ്മ് എന്റെ മോക്ക് മൂന്ന് വയസ്സ് അവള് അങ്കവാടി വിടുന്നുണ്ട്
ആ അതെ ആഹ് ഞാനും അതെ എന്റെ മോൾക്ക് മൂന്ന് വയസാ ആയിട്ടില്ല ഈ ഓഗസ്റ്റ് വന്നാ മൂന്ന് വയസായി
ഉം ഇന്റെത് മൂന്ന് വയസ് കഴിഞ്ഞ്
കഴിഞ്ഞല്ലേ അങ്കനവാടി പോവാൻ മടിണ്ടോ
ആഹ് ഇല്ല വേറെ കൊറേ ഇത്താടെ മോനോണ്ട് അവന് ര മൂന്ന് വയസ്സായതെ
ആദ്യം പോവാനൊക്കെ ഭയങ്കര ഇഷ്ടാ പക്ഷെ നമ്മള് കൊണ്ടാക്കിട്ട് തി ചിങ്ങട്ട് വരുമ്പം ഭയങ്കര സങ്കടാണ് എന്നോട് പറയും പൂവല്ലേ പൂവല്ലേ പറയും
ആ ഇപ്പൊ ഭയങ്കര പാട ആദ്യ ഒക്കെ ഭയങ്കര കരച്ചിലും ഭഹളോം ആയിര്ന്ന് പിന്നെ പിന്നായപ്പഴ്ത്തേക്ക്‌ ഇവള് റ്റാറ്റയും പറഞ്ഞ് ഉമ്മയും കൊടുത്ത് അവിടെ പിള്ളേരുവായിട്ടങ്ങഡ്ജസ്റ്റ്
പിന്നെ അത് ശീലായിക്കോളും ഇപ്പൊ പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ അവിടില്ലേ രാവിലെ കുട്ടികൾക്ക് ഭക്ഷണൊക്കെ കൊടുക്കണില്ലേ അവടെ
രാവിലെ അവിടെ ഇവിടെ കുറുക്കാണ്
കുറുക്കാണ്ല്ലെ ഇവിടെ എന്താന്നറിയോ ഏ രാഗി പൊടി അതുപോലെ അരിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ശർ ക്കരയും തേങ്ങൊക്കെ ഒപ്പട്ട്ങ്ങനെ ഉണ്ടയാക്കി കൊടുക്കില്ലേ അങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നെ ഒരു ഗ്ലാസ് പാലും കൊടുക്കും
ആ ഇവിടെ രാവിലെ പാലു പാലും കൊടുക്കും പിന്നീട് രാവിലെ അല്ല പതിനൊന്നുമണികയാകുമ്പോൾ ഞാൻ പാലും കൊടുക്കും പക്ഷെ രാവിലെ ഞാൻ കുറുക്ക് കാര്യ ഇടും ഏതു ഏത്
ആ ആ
എന്തോരോഒരു കുറുക്കുണ്ടാലോ ഓ ഞാൻ മറന്നു പോയി. കൂരകന്റെ കുറക്ക്
ആഹ് ആ ആഹ്
കുറക്ക് രാവിലെ കുറക്കൽ കൊടുക്കും. പിന്നെ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേന് ആ പാലുകൊടുക്കും പിന്ന ഉച്ചക്ക് ചോറോണ്ട് കഞ്ഞിക്കൊടുപ്പോണ്ട്
ചോറ്, സാമ്പാർ, ഉപ്പേരി ഒക്കെ ഇല്ലേ?
ചോർന് ഇവിടെ ആ മുട്ട പൊരിച്ചതും പിന്നെ എന്താ മോള് പറയും എപ്പോഴും പറയും തോരനും മൊട്ടപൊരിച്ചതും
ആഹ് അതെ അതെ ഇവിടെ എങ്ങനെയാ വെച്ചാൽ സാമ്പാർ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഒരു ഉപ്പേ പേരി ചിലപ്പം അവര് മുട്ട ബിരിയാണി ഇണ്ടാക്കി കൊടുക്കും അതല്ലെങ്കിൽ മുട്ട പുഴുങ്ങിട്ട് കഴിക്കാൻ കൊടുക്കും
ഉം.
പിന്നെ വൈകിട്ട് ചിലപ്പോൾ സാമ്പാർ വയ്ക്കണമെന്ന് ഉണ്ടെങ്കിൽ അവിടെ ഇഡലി തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതൊക്കെ
എന്നിട്ട് അവിലോ നുറുക്ക് ഗോദമ്പോ ഉണ്ടാകും
അത് ശെരി ആഹ് അതാ ചെലപ്പോ ഉപ്പ് ഉപ്പ്മാവ് ഉണ്ടാവും, അട ഉണ്ടാവും വൈകീട്ട്. ഞാൻ വിളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കാണേ അടണ്ടാക്കും, ചിലപ്പോ ഇഡലി ആയിരിക്കും, ചിലപ്പം അവല് അങ്ങനെ ഇപ്പ എല്ലാതും ഉണ്ടല്ലോ?
സ്നാക്സ് കൊടുത്തടാരുന്നുമല. ആദ്യത്തെ ടീച്ചർ പറഞ്ഞു സ്നാക്സ് കൊടുത്തോടാൻ പറഞ്ഞപ്പ സ്നാക്സ് കൊടുതുവിട്ടു അപ്പ ഇപ്പഴാണ് ടീച്ച പറഞ്ഞു സ്നാക്സ് വേണ്ട വൈകിട്ടത്ത് തന്നെ അവർക്ക് കഴിച്ചിട്ട് വിടാംന്ന് പറഞ്ഞു.
ആ അതെ ഇപ്പൊ മുന്നൊക്കെ വീട്ടിക്ക് കൊടുത്തു വിടായിരുന്നു ഇപ്പൊ പിന്നെ മക്കള അവിടെത്തന്നെ ഇരുത്തി എല്ലാം കഴിപ്പിച്ച്. എന്നിട്ട് അതാണ് നല്ലത് കാരണം മക്കള് കഴിക്കുകയും ചെയ്യും.
ഉം
അപ്പൊ പിന്നെ നല്ല സുഖണിപ്പം നല്ലതാണിപ്പം മക്കൾക്കിപ്പോ ഞാൻ വിചാരി ഇരിക്കണെക്കാട്ടി നല്ലത് അവിടെ ഇരിക്കല്. ഇന്ന് രാവിലെ ചായ കുടിക്കാൻ കൊടുത്തിട്ട്. ആ കറി ഒഴിചത് മാറിപ്പോയി എന്ന് പറഞ്ഞു ഭയങ്കര വാശി പിടിച്ചു അവിടെ ഇരിക്കാ. അത ദോശ മാത്രം കഴിച്ച്. വാരി വില്ല അപ്പൊ ഞാൻ കൂടി അങ്കണവാടി ണ്ടെങ്കിൽ അവിടെ കൊണ്ടിരുതായിരുന്നെന്ന്.
ഞാനും അത വിചാരിക്കുന്ന് വീട്ടിൽ ആഹാരം കൊടുത്ത ഒന്നും കഴിക്കത്തില്ല. പക്ഷെ അങ്കവാടി പോകുമ്പോ കഴിക്കൂന്ന് പറയും. മം
തൊട്ടേനും പിട്ചെനൊക്കെ വാശി പിടിച്ചിട്ട് നമ്ക്ക് ഒന്നിനൊരു സമാധാനം തരില്ല.
ഇവിടെ അങ്കൻവാടി പോകും മുമ്പ് വാശി ഇച്ചിരി കുറവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പ അവൻ നല്ല വാശിയാ.
അതെയ ഇവിടെ പിന്നെ അന്നും ഇന്നും ഒരേ പോലെ തന്നെ ഇതാണ് പ്രശ്നം ചിലപ്പോ അവിടെ ഗ്ലാസ് തൊട്ട്ന്ന് പറഞ്ഞിട്ടായിരിക്കുംഅടുത്ത അല്ലെങ്കി പ്ലേറ്റ് തൊട്ട് വേറെ രണ്ട് മക്കളും കൂടി മൂത്ത രണ്ടാൾക്കാരുണ്ട്. ഒരാൾക്ക് പതിനൊന്നായി ഒരാൾക്ക് എട്ട് വയസ്സായി. അപ്പൊ അവരെന്തെങ്കിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാല് പിന്നെ തുടങ്ങി കരച്ചിൽ.
മോൾക്കങ്ങനെ അവളുടെ സാധനം ഒന്നും ആരും എടുക്കുന്നതോ അതിൽ പിടിക്കുന്നൊന്നും ഇഷ്ടല്ല.
ആഹ് അത് ഇവിടെ അങ്ങനെ തന്നെയാ കൊടയുണ്ട് ബാഗ്ക്കെ ഉണ്ട്. അപ്പൊ എന്റെ രണ്ടാം ഇത് മോനാ. അവന്റെ്യും ഇവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവളെ കൊടെ ബേഗൊക്കെ ഇടുത്തിട്ട് ഇങ്ങനെ. തൊട്ടിട്ടും പിടിച്ചിട്ടോക്കെ ഇരിക്കും അപ്പൊ ഞാൻ എ ചീത്ത പറയും നീ ഒരു സമാധാനംതാടാ. കാരണം സ്കൂൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു റെ റ്റ ഇല്ല വീട്ടിലെ പണിയല്ല ഇവരെ നോക്കലാണ് ഏറ്റവും വലിയ കാര്യം
ഉം
കാര്യങ്ങളും തീർക്കലാണ് വലിയൊരു പണിക്ക്നിക്കല് ഈ പണിയൊ കൈഴിഞ്ഞോ
ഓ പണി ഇന്ന് ഞാൻ പറയലേ മരപ്പണി ഉണ്ടായിരുന്നു അപ്പത്തിന് ഇപ്പൊ കാപ്പി ഉണ്ടാക്കി അത് കുടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു
അത് ശെരി ആ ഇന്ന് പിന്നെ ഒന്നും സ്കൂൾ ഒന്നും ഇല്ലാത്ത കാരണം നേരെ വേകിട്ടൊക്കെ ഉണ്ടാവൂലേ എന്റെ ഇടക്ക് ഇതും കൂടി ആയപ്പോഴേ ഇനിപ്പോ ഉച്ചക്ക് എന്താ ഉണ്ടാക്കണത്
ഉച്ചയ്ക്ക് ചോറ് ആക്കണം പരിപ്പ് ഉള്ളിയും തീയൽ വെയ്ക്കും
ആ മീനൊന്നും വാങ്ങിക്കില്ലാ..
മീനൊക്കെ ഇന്നലെക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ദിവസം മീനനൊന്നും കൂട്ടത്തില്ല
ആ..
മീന് നല്ല വെല അതുഅല്ല ഇപ്പം മീനൊന്നും
ഇവിടെ അധികം മീൻ വാങ്ങി - ക്കാറില്ല എപ്പഴെങ്കിലുംക്കെയാ വാങ്ങിക്കുക അപ്പ ഞാൻ ചോദിച്ചപ്പോ എടുത്തിരുന്നു ഞാൻ അയലക്ക് എന്തോ വില ചോദിച്ചപ്പോ നാന്നൂറ് രൂപാന്നു പറഞ്ഞു കിലോന് അരക്കിലോ മേടിക്കആണെങ്കിൽ അര കിലോനെ വാങ്ങിക്കൂ കാരണം ഇവിടെ മോന ധികം കഴിക്കില്ല മോൻ തീരെ കഴിക്കില്ല മീൻ പിന്നെ ഞങ്ങൾ ഒരു ദിവസക്കേ കഴിക്കൂ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വച്ചത് അവർക്ക് വേണ്ട ആർക്കും വേണ്ട പിന്നെ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കും
നൂറ്റി നൂറ്റിനാപ്പത് അരക്കിലോ
അവിടെങ്ങനെ മീൻകറിയൊക്ക തേങ്ങ അരച്ചിട്ടാണോ വെയ്ക്ക
ആ ഇവിടെ തേങ്ങ അരച്ച് വെക്കും പുളി വെക്കും ഇവിടെ എല്ലാം വെക്കും
വെയ്ക്കും ആഹ് ഇവിടെഅത് തന്നെ കൂടുതലും ഞാൻ തേങ്ങ അരയ്ക്ക ചെയ്യാ.. ഇവർക്ക് ഇങ്ങനെ കട്ടീല് വേണം നമ്മൾ മുളക് ഇട്ട് വെച്ചാലൊന്നും ചിലപ്പോ പറ്റില്ല ഇപ്പം എന്ത് ചെയ്യുന്നു മീൻക്കറി വെക്കുന ദിവസാ രാത്രി ചിലപ്പോൾ പൊറോട്ട വാങ്ങി
ഉം
അപ്പൊ പൊറോട്ട മതി എന്തായാലും ചോറ് എന്തായാലും കഴിക്കും മിക്കതും ചപ്പാത്തിയാ ദോശ ഇണ്ടായിനോ
ഉം
അപ്പംഎന്ത് ചെയ്യും ഇത് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറയും അന്ന ഞാന് പൊറോട്ടോ വാങ്ങിച്ചോണ്ടരാ
ഉം ഹസ്ബൻഡ് നാട്ടിലല്ലേ
ആ ഇവിടെ ഇണ്ട് ഇവിടെണ്ട് നാട്ടിലുണ്ട്
ഹ്..
ടൂറ് ടൂറിന്റെ പാക്കേജ് ആയിട്ട് ആള് പോയിക്ക ടൂറിസ്റ്റ് വണ്ടിയില് പാക്കേജ് അ അതിന് കക്കാടംപൊയയില് പോയതാണ് ഇന്ന് വരും വൈകുന്നേരം ആവുമ്പോക്കും വരും എവിക്കേലും ടൂറ് എവിടെയെങ്കിലും പോയിരുന്നോ
ഞങ്ങള് ഒരു രണ്ട് മൂന്ന് മാസത്തിന്മുൻപ് കൊടെക്കനാല് വാഗമണ്ണ്
ആ ഞങ്ങളും പോയിരുന്നു വാഗമണും പിന്നെ രാമക്കൽമേട് പോയി.
ആഹ്
ഞങ്ങള് കൊടേക്കനാല് അതിന്റെ മുമ്പ് ഒന്ന് നമ്മള് പഴനി പോയപോ അപ്പൊ ആ വഴി കൊടക്കനാല് അങ്ങന അങ്ങോട്ട് പോയി
ഉം ആഹ് വഴി കോടേക്കനാല് പിന്നെ ഞങ്ങൾ തിരിച്ച് അവ വഗമണിന്ന് കോടേക്കനാല് പോയിട്ട് തിരിച്ച് ഞങ്ങൾ വന്ന് ഇല്ലീക്കൽ കല്ലല് പോയി
അയ് ശരി ആ ആ ഇവിടെ കമ്പം തേനൊക്കെ പോയോ
ആഹ് കമ്പന്തേനി പോയി
മുന്തിരി തോട്ടൊക്കെ
മുന്തിരി തോട്ടം കാണാൻ പോയി
ആഹ് നല്ല രസന്നല്ലേ ഞാൻ ആദ്യമായിട്ടാണ് പോ- ഇങ്ങനെ പറയും ചേട്ടൻ ഇരക്കിടക്കക്ക് പറയും ഇങ്ങനെ മുതിരി തോട്ടോക്കല്ലത്. കണ്ടിട്ടില്ല അപ്പൊ വെക്കേഷനായപ്പം ഞങ്ങളിങ്ങനെ പോയി ഇപ്പൊ ആള് ടൂർ പാക്കേജ് എടുക്കണ കാരണം ഞങ്ങക്ക് അവിടെക്കെ ഫ്രീ ആ.
ആ
പോയാ ഇവിടുന്ന് പോണ ചെിലവ് മാത്രമേ ഉള്ളൂ ഫുഡുംകാ. ഒക്കെ അവര് നമുക്ക് തരും.
മ്
അങ്ങനെ ഞങ്ങള് ഒരു നാല് ദിവസം നി ന്നു അവിടെല്ലാം നമുക്ക്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെ.
ആഹ്
ആ അങ്ങനെ അപ്പ നിപ്പ നീ ഓണൊക്കെയാണ്. ഓണത്തിന് എവിടക്കെങ്കിലും പോണന്ന് വിചാരിചിന്നു അത് സ്ഥലംനും തീരുമാനിച്ചിട്ടില്ല.
ഹസ്ബൻഡ ഗേൾഫിലാവോണ്ട് പിന്നീട് അവരൊക്കെ നട്ടി പോവുമ്പയാണ് പോണത് ഏ
ഹസ്ബൻഡ് പോയിട്ട് കൊറേ ആയോ?
ഹസ്ബന്റ് ഇപ്പൊ നാല് മൂന്ന് മാസം ആവുന്നതേ ഉള്ള്
അത് ശെരി ആ ആ ആഹ് ആ ഇനിയിപ്പോ വരുമ്പോ ടൂറൊക്കെ പോവാലോ?
മ്
ഏ ഹേ ഹേ വിളിക്കലല്ലേ ദിവസം വിളിക്കൂലേ?
ആ വിളിക്കും
ആഹ്
ഉം
എന്റെ ഹസ്ബൻഡും ഗൾഫിൽ പിന്നെ പോണിലാന്ന് വിചാരിച്ചു.
ഉ ദുബൈയിലോക്കെ ചെന്ന് കേറാത്തത നല്ലത്.
ആഹ്
ഓൽ അകത് ഇല്ല വിചാരിക്കും പോയൊക്കും മ് ഇങ്ങോട്ട് വിളി